എങ്ങനെയുണ്ട് നമ്മുടെ ബസ് യാത്രയൊക്കെ അറിഞ്ഞില്ലേ
അയ ഹലോ ഓ സൂപ്പറാണ് ഏ ഒക്കെ അറിഞ്ഞു
എവിടെലും പോയോ
ഏ പോയി സൂപ്പറാണ് എൻജോയ്മെന്റ് ചെയ്തു
എൻജോയ് ചെയ്തങ്ങ് പോണം.
ആഹ് അതെ നല്ല ഏഹ് രണ്ടീസം മുന്നേയ് അനിയത്തിക്ക് പിന്നെ അവള് ഓർക്ക് ഏഹ് രണ്ട് കോയ്‌സ് എടുത്ത് പഠിച്ചിട്ട് അയി ല് എ കോഴ്സ് ഇതായി ഏഹ് പൂർത്തിയാ ക്കി എക്സാമ് കെയിഞ്ഞു, അയിന് ഫൈനൽ എക്സാമില് രണ്ടാം റാങ്കാ അവള്ക്ക്.
ആഹാ കണ് നല്ല കാര്യം.
അപ്പോ ആഹ് ഞാന് അവളെ കൂടെ പോയിന്ന് സർട്ടിഫിക്കറ്റ് റ്റ് വാങ്ങാനൊക്കെ ഓമാനൂര് ഈഹ് പള്ളിപുറായ പറഞ്ഞ സ്ഥലത്ത്
ആഹ് ആഹ്
അപ്പോ ഏഹ് ഞങ്ങള് കെ എസ് ആർ ടി സി ല് കേറി ഇബട്ന്ന് കൊണ്ടോട്ടി ബസ്റ്റാന്റ്ന്ന്
കൊണ്ടോട്ടി ബസ്റ്റാന്റ്ന്ന്
ആഹ് അതേ അങ്ങനെ എൻജോയ്മെന്റ് ചെയ്ത് ഇങ്ങനെ വാർത്ത കേട്ട്ന്നല്ലൊള്ളു. അത് കേറാനും അവക്കൊരു ആഗ്രഹണ്ടായിരുന്നു. അതേതാലും സാധിച്ചു
എങ്ങനെണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കെ സ് ആർ ടി സി ക്കെന്നെ പോയതും വന്നതും
ളുംങ്ങോട്ട് കിട്ടിട്ടില്ലട്ടോ.
ആഹ് ഹാ ഹാ അത് ശരി ഏ എന്തായാലും കൊള്ളാം ഞാനിന്ന് വൈകീട്ട് കെ സ് ആർ ടി സി ക്ക് വന്നെ ഇന്നും.
വന്നേ ഇങ്ങക്ക് പിന്നെ അവിടെ എപ്പളുണ്ടാവും.
എപ്പളുംന്ന് വെച്ച് കഴിഞ്ഞാ അങ്ങനെ എപ്പളും ഇല്ല അതാ അയിന്റെ പ്പ്രത്യേകത ഒരു ഒരു മണിക്കൂർ ഇടവി ട്ടോരണ്ണങ്ങാനും ഉണ്ടങ്കിൽ കൂടിപോയാൽ ഒന്ന് ഒന്നര മണിക്കൂർ ഗ്യാപ്പിൽ ഒര്ണ്ണം കൂട്ടിയാൽ മതി.
അങ്ങനൊള്ളൂലേ അല്ലെയ് ഇന്റെ ഇൻ ഇന്റെ പുതിയാപ്ലകാക്കറഞ്ഞേയ് പിന്നെ ഞമ്മള ഇവിടുന്നാണ്ട് വി ട്ടാല് എപ്പളും ഉണ്ടന്നായി
ആഹ് ആഹ് ഹാ എപ്പളും ഉണ്ട അവിടെല്ലെ
അല്ല ഞമ് ഞങ്ങളെവിടല്ല ഞങ്ങള ഇവിടുന്ന് വിട്ടാല് ഞമ്മളേ മലപ്പുറം ജില്ലണ്ട് കഴിഞ്ഞാല് എപ്പളുംണ്ട്ന്ന്.
എപ്പളും ഉണ്ട് മലപ്പുറം ജില്ല കഴിഞ്ഞ എപ്പളും. കെ എസ് ആർ ടി സിയാ.
ആഹ് ണ്ട്ന്ന് എന്റെ പുതിയാപ്പള കാക്കറഞ്ഞു ഞമ്മക്കറിയില്ലല്ലോ?
ആഹാ ഇവിടെ അത്യാവശ്യ ഒരു ഇപ്പം ആറ് മുപ്പത്തഞ്ചിന് ഒരെണ്ണണ്ട് വൈകിട്ട് പിന്നെ ആറ് നാപത്തഞ്ചിനു ഉണ്ടെന്നു പറയുന്നു അറിയില്ല ഞാൻ നോക്കിയിട്ടില്ല. ആ സമയത്ത് നമ്മള് ഓടുന്ന സമയാണല്ലോ അപ്പൊ ഞാൻ കിട്ടിയ ബസ് കേറി പൈസ കൊടുത്താണെലും ഞാൻ കേറിപ്പോയി നോക്കി നിക്കാറില്ല. കയറി പോരാറോള്ളൂ, കാരണം ഇത്രയും സന്ധ്യ കഴിഞ്ഞിട്ട് നിക്കുന്നത് ശെരിയല്ലല്ലോ ഇവിടെ വന്നാലും പിള്ളാര് കാര്യങ്ങള് ഇന്ന് കെ എസ് ആർ ടി സി ബസ് കിട്ടി. കുഞ്ഞുങ്ങൾക്ക് രണ്ട് മീൻ കുഞ്ഞുങ്ങളെ മേടിക്കണന്നൊരാഗ്രഹം.
ആഹ് അത് വാങ്ങ്
അപ്പ ആ അന്നേര പറഞ്ഞോണ്ട് ഞാൻ രണ്ട് മീൻ കുഞ്ഞുങ്ങളെ മേടിക്കാൻ കേറി. കേറിയൊണ്ട് ഞാൻ താമസിച്ചു പോയൊണ്ടാണ് അവര്ക്ക് ആ ബസ്സ് കിട്ടിയത്. ആഹ് അല്ലെങ്കി എനിക്ക് ആ ബസ്സ് കിട്ടില്ല താ അഞ്ച് മിനിറ്റ് താമസി ല്ലോ അല്ല അഞ്ച് മിനിറ്റ് പിന്നിത്തെ ബസ്, കെ എസ് ആർ ടി സി അല്ലെങ്കി പോലും പ്രൈവറ്റ് ബസ്സുടെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തെര് തെരാന്ന് ബസ്സുണ്ട് നമുക്കൂടെ അഞ്ച് ആഹ് പത്ത് മിനിറ്റ് ഗ്യാപ്പില് നമുക്ക് ബസ്സുണ്ട്. എപ്പോഴും ആഹ് അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ രണ്ട് മീൻ കുഞ്ഞുങ്ങളെ മേടിച്ചു കൊച്ചുങ്ങൾക്ക്, കുഞ്ഞ് കളിക്കാനായിട്ട് ഒന്ന് കാണാനും സന്തോഷം അവർ സന്തോഷം ആവട്ടെന്ന് വിചാരിച്ച് രണ്ടണ്ണത്തിനെ മേടിച്ചു, കുഞ്ഞൊരു പാത്രവും മേടിച്ച്. എന്നിട്ട് പോന്നു, അങ്ങനെ വന്നപ്പഴാണ് ഞാനിത് ആഹ് ആഹ് മീന് തീറ്റ കൊടുക്കാനും കഴുകാനും പറക്കാനും നോക്കു ല്ലോ ചുമ്മാ കാണാ
ആഹ് ഞമ്മക്കൊരു സന്തോഷാണ് അവരെ സന്തോഷല്ലേ നമ്മള സന്തോഷം.
ആഹ് അപ്പൊ ഞാൻ നോക്കിപ്പോ എന്നാ സന്തോഷല്ലേന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിച്ച്, അത് ഇവടെ കൊണ്ടെന്നപ്പഴത്തേനും കറക്റ്റ് വന്ന് പ്രിയദർശിനിയുടെ മുന്നിലോടാ നോക്കുന്നെ ഹയ്യ് അടിപൊളി ലോട്ടറി അടി
അതെ വാർത്തയിലൊക്കെ കേൾക്കാന്നല്ലാതെ കാണും കേറൊക്കെ വാണ്ടേ അപ്പഴല്ലേ നമ്മുക്കൊരു വെലള്ളൂ ആഹ് അതെ
അമ്മേ ഈ ടിക്കറ്റുകളെല്ലാം സൂക്ഷിച്ചൊ, കേറുന്ന എല്ലാ ദിവസവും ഏറ്റവും കൂടുതല് ടിക്കറ്റുള്ളയാക്ക് സമ്മാനൊണ്ടെന്ന്.
ആഹ്
അങ്ങനെം പറഞ്ഞു എനിക്കറിയില്ല
ഏയ്
കെ എസ് ആർ റ്റ് ബസിൽ ടിക്കറ്റുകളൊക്കെ സൂക്ഷ്ച്ച് വെച്ചോണൊന്നൊക്കെ പറയുന്നു ആഹ് അതൊക്കെ ആഹ് അതെ ഞാനാ ആകപ്പാടെ നാല് തവണ കേറിട്ടൊള്ളൂ പതിനഞ്ചാം തിയതി സ്റ്റാർട്ടെയ്താണ് പക്ഷെ നാല് തവണ ഞാൻ കേയറിയത് മൊത്തം നാല് തവണേന്ന് പറഞ്ഞാല് ഇപ്പം നാപത്തഞ്ച് ആ പത്തറുപത് രൂപായല്ലേ അല്ലേ
ആഹ് ആഹ്
ഉം അങ്ങനെ പോകുമ്പോ നമ്ക്ക് ഭയങ്കര സന്തോഷം തോന്നും ഇങ്ങനെ കേറിപ്പറക്കി വര്മ്പോ പിന്നെ കെ എസ് ആർ ടി സി ബസ് ഫസ്റ്റ് ഡേ പതിനഞ്ചാന്തി തൊടങ്ങീല്ലേ അന്നേ ദിവസം എനിക്ക് ആ ബസ്സ് കിട്ടി
കിട്ടി അന്നേ തൊട്ങ്ങി തൊടങ്ങി
ചു എനിക്കാ ബസ് കിട്ടി തൊടങ്ങന്ന് കിട്ടി പിറ്റേ ദിവസം കിട്ടിയില്ല പിറ്റേന്ന് പിറ്റെ ദിവസം കി ട്ടിയില്ല അയിന് മിന്നത്തെ ബസായിപ്പോയി പിന്നെ അതയ്ഞ്ഞ്ട്ട് എടയ്ക്ക് ഇന്നലെങ്ങാണ്ടോ ഇന്നലെ മിനിയാന്നൊരോസം കിട്ടി
തന്നെ ആഹ് ആഹ് ന്നാലുഞ്ഞ്ങ്ങനെ പ്രതീശ
ആഹ് പ്രതീക്ഷാന്ന് വെച്ച് നമക്ക് ഒന്നാത് അത്ര പ്രതീക്ഷിക്കാൻ പറ്റ ല്ല ഒന്നാമതെ ബസിന്റെ കണ്ടീഷൻ കാണുമ്പം നമുക്കറിയാം മോശാന്ന്
തന്നെ
കെ എസ് ആർ ടി സി ആകുന്ന നമുക്കറിയാ അത്യാശം പൊട്ടിപൊളിഞ്ഞാരിക്ക്ണേ
ആഹ്
പിന്നെ നമ്ക്ക് ഒറപ്പിച്ച് നിക്കാ പറ്റില്ല
ആഹ് ആഹ് പറ്റ്ല്ല ല്ലേ
ഉമ് അങ്ങനെ ഒരു വിഷയ ണ്ട് നമ്മക്കിവിടെ പിന്നെ വീട്ടിലോ ട്ട് വരാൻ താമസിച്ച വീട്ട്ന്ന് വിളി വരും എന്തേന്ന് അറിയണ്ടേ അതിലും ബേധം വേഗം ബ സ് നോക്കാണ്ട് വീട്ട് വരുവാണങ്കി
അഹ് ആഹ്
ഉമ്
നിങ്ങള് അമ്മകൊ അമ്മായിമ്മൊക്കെ അട്ത്താണോ?
ആമ് ഒരു പറമ്പിന്റെ അതിരാ ഉമ് ആമ്
ക്കള അവിടാക്കി
മക്കള് സ്കൂളി പോയിട്ട് വന്ന് മക്കള് അമ്മ എടുത്തിരുന്നോളു
ആഹ് ആഹ്
ഞാൻ വന്ന് കഴുമ്പളാ മക്കള് ഇങ്ങോട്ട് വര്ന്നേ ഞാനാ കൊണ്ടര്ന്നേ മക്കളെ കൊണ്ടാ കേറി പോര്ന്നേ ഉം അപ്പം അതുകൊണ്ട് എളുപ്പൊണ്ട്
ആ അതെ
വന്ന് ചായകുടിയൊക്കെ കഴിഞ്ഞാ മക്കളാവിടെ ഇരിക്കുന്നേ പിന്നെ എനിക്കിവിടെ കൊണ്ടന്ന് പഠി
ആ ചോറൊട്ത്താ മതി ഉം നല്ല അമ്മൺട്ടോ ആഹ
കാരണം അമ്മ പറഞ്ഞൊണ്ട് മാത്രം എനിക്ക് ജോലിക്ക് പോവാൻ പറ്റിയത് അല്ലെ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് എങ്ങനെ പോവാണ് കാരണം നമ്മൾ ഇവര് വരുന്ന സമയത്ത് നമ്മൾ വീട്ടില് ആള് വേണം ഇല്ല എന്നാ വിശ്വസിച്ചേ വീട്ടട്ട് പോകുന്നേ
ആ അതെ
ഒരുപാട് പ്രശ്നങ്ങളല്ലേ
ആഹ ഞങ്ങള അവിടെൊന്നും അങ്ങനെൊന്നും ഇഷ്ടല്ലട്ടോ കുട്ടികളെപ്പോ ഒരാളെ എടുത്താക്കിയാ പിന്ന നമ്മളൊന്നും അതിനുള്ള പഠിപ്പ പ്പ പഠിച്ചിട്ടില്ല എന്നാലും നമ്മള് പഠിക്കാനൊക്കെ പോകുയാണെങ്കിലൊക്കെ വല്ല്യ ഇഷ്ടല്ലാത്ത സംസാരം അപ്പ തന്നെ നമ്മുക്ക് ചടപ്പാത് കേക്കണ്ടല്ലോ ഒക്കെ വിചാരിച്ചിട്ട്
ഇത് അവർക്ക് റിലാക്സ് ആ ശരിക്കും നമ്മളെ പറഞ്ഞു വിട അവർക്ക് സുഖം കൊച്ച് മക്കള് സ്കൂളിൽ പോയി നമ്മള് ജോലിക്ക് പോയി അവർക്ക് അവരെ ഫ്രീ ആയിട്ട് അവർക്ക് ഇരിക്കാൻ പറ്റില്ല അല്ലങ്കിൽ ആ സാനിദ്യം കിട്ട ട്ടോ
ആ അതെ
അങ്ങനെയ ഉണ്ട കാര്യങ്ങള അതിന്റെ നല്ല വശം നോക്കുന്നവർക്ക് മക്കളെ സംബന്ധിച്ച് അവർക്കൊരു വരുമാന അവർക്ക് സമാധാനമാ
ആഹ നിങ്ങള് കല്യാണത്തിന് മുന്നേ തന്നെ പഠിച്ചിക്കണോ അല്ലെ കല്യാണം കയിഞ്ഞതിന്റെ ശേഷം പഠിച്ചതാ
ഞാൻ കല്യാണത്തിന് മുന്നേ പഠിച്ചതാ ഞാൻ ഡിഗ്രി വരെ പോയിട്ടുള്ളു ബികോം വരെ പോയിട്ടുള്ളൂ ഉ പക്ഷെ പിന്നീട് കിട്ടിക്കഴിഞ്ഞപ്പോ നമുക്ക് വീടിന്റെ അടുത്ത് ഇത്രയും പതിമൂന്ന് രൂപ കൊടുത്താൽ മതി ബസ്സ് അങ്ങോട്ട് പോകാനും മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുപത്താറ് രൂപയുടെ ചെലവാ വരുന്നുള്ളൂ
ഏ
അപ്പ നമ്മളത് വെറുതെ കളഞ്ഞ കിട്ടിയപണികളഞ്ഞ കഴിഞ്ഞാൽ പി
ആ അതാണ് ആ അല്ലെങ്കല്ല നമ്മൾക്ക് ഞമ്മുക്കൊരു കുറച്ച് ഞമ്മക്ക് ഒരു പൈസ കിട്ടിയാലോ ഇനി പുരഅയ്യയിരം കിട്ടിയാല ഞമ്മക്കാ വലുത എന്താ വെച്ചല് എപ്പഴും ഇങ്ങന നമ്മള പുതിയാപ്പളാരോട് ചോക്കണ്ടല്ലോഞമക്ക്ന്തേലോ ആവശ്യുണ്ടക്ക് ഒരു അർജന്റ് ആവശ്യത്തിന് ഒക്കെ ഉണ്ടെങ്കിൽ ഞമ്മൾ എടുണ്ടെങ്കിൽ ആ ആ ചെയ്യാലോ അതൊരു ഇതാണ് ഉം
അപ്പൊ എന്തിനാന്ന് ചോദിക്കും ചോതിച്ച് കഴുമ്പോ കൂടുതും എന്റെ കണക്ക് ബോധിപ്പിക്കണം
ആ ഇപ്പൊ നമ്മളിപ്പോ പുതിയാപ്ലക്കാരോടൊക്കെ ചോദിച്ചാല് ആ അത് പെന്തിനാ അ പത്ര ചെലവായി ചിലവർ അങ്ങനെയൊക്കെ ചോയ്ക്കുവേ അപ്പൊ പിന്നെ അയനക്കാട്ന്നൊക്കെ നല്ലേ ഞമ്മക്കുണ്ടെങ്കില് ചോ ചോദിക്കാനും വരൂല ഇ ഇപ്പതന്നെ ചോദിച്ചാൽ തന്നെ നമ്മള് പറല്ലേ ഞങ്ങൾ ണല്ലോ എന്തിന ചോച്ചാ നമ്മ എടുത്ത് പറയോ
അത് ശരിക്കും ഞാൻ വിചാരിച്ചുട്ടു കാരണം ഇന്നിപ്പോ ആ മീനെ മേടിച്ചു ഞാൻ ചോദിച്ചില്ല പറഞ്ഞില്ല മേടിച്ചോണ്ട് പോന്നു അപ്പ എന്തിന് കേറിവരണം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മിണ്ടണ്ട ചോദിക്ക ണ്ട മേടിച്ചൊണ്ട് പോരാ നമ്മുടെ ഇഷ്ടല്ലേ ഇല്ലെങ്കിൽ നമ്മക്ക് അങ്ങനെ ചെയ്യാൻ പറ്റോ ഒരു ഇരുന്നൂറ്‌ രൂപയ ആണെപ്പോലും ചോദിക്കേണ്ട തരാമോ എനി രണ്ട്മീൻ കുഞ്ഞുങ്ങളെ മേടിക്ക
ഉം അത്ചോയ്ക്കണ ഞമ്മക്ക് ചോദിക്കാതിരിക്കാൻ പറ്റൂലല്ലോ പിന്നെ ആ അതാവും പിന്നെ പ്രശ്നം ആ ആ ആ ആ ആഹ് ആഹ് ആ
ഉം നിങ്ങള് ജോളിയായിട്ട് സ്കൂളിൽ പോവും നമുക്ക് മക്ക കാണ മേടിക്കണെങ്കിൽ നമ്മൾ ചോദിക്കേണ്ട മേടച്ചുകൊടുക്ക ഉം ഒരു ബർത്ത്ഡേ വന്നോ ഉം അവർക്ക് ആവശ്യങ്ങളൊട്ടും കുറവല്ലാത്ത പ്രായം അല്ലേ
ആ അതെ ആ ആ അങ്ങനെ തന്നെ
ഉം അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ തന്നെ നിർബന്ധി
ആ അത അപ്പൊ ഞമ്മള അടുത്ത്ണ്ടാവകുമ്പോ ഞമ്മക്കനെ വാങ്ങിക്കൊടുക്കാം ആ ഇ ഇവിടെ ആ ആ് ഉണ്ട്ണ്ട് ഇണ്ട്
എങ്ങനെ കൃഷി ചെയ്യാനൊക്കെ ഇഷ്ടാണോ
കൃഷിയാനൊക്കെ ഇഷ്ടാ പക്ഷെ ഞങ്ങള ഇവിടുന്ന് കൊറച്ചരു ലോങ്ങാ
ഓ ഓ
സ്ഥലത്ത് ചെയ്തിന്നുകൃഷി തക്കാളി പിന്നെ കൈപ്പങ്ങ ഒക്കെ ഇണ്ടായിരുന്നു ഇപ്പൊ മായായില്ലേ
ആഹ് ആ ആ
പിന്നെകുമ്പളം വെണ്ട തക്കാളി കയപ്പങ്ങ ചേരങ്ങാ ഒക്കെ ഉണ്ടായിന്നു
കയിപ്പങ്ങാ വെച്ചാ ൽപാവക്ക അല്ലേ
ആ ആ അതെ
ഞങ്ങൾ ഇവിടെ പാവക്കാന്ന് പറയണ് കൈപ്പ ക്കപാവക്ക
ആഹ് ഞങ്ങളവിടെ കയ്പങ്ങാന്ന് പറയും അതു ഒരു കയ്പല്ലേ
ആ അതാ ചോദിച്ചേ പാവക്കല്ലേ കയപ്പങ്ങ
ആ ഞങ്ങളോട കൈപ്പങ്ങാന്നപറി നല്ല ഇണ്ടായിരുന്നു ട്ടോ പിന്നെപ്പോ നമ്മക്ക് ഏലാളും താളിക്ക അത് നല്ല രസമാണല്ലോ
ആ മുരിങ്ങ ഇലഅല്ലെ
ആ മീൻകറികുമ്പളങ്ങന്റെ ഇല ചെരങ്ങന്റെ ഇല മത്തന്റെ ഇല ഒക്കെ താളിക്കല്ലോ
മുരിങ്ങയില കുമ്പളത്തിലൊക്കെ കറി വെക്കുവോ
ആ കറി വെക്കൂ ഞങ്ങള ഞങ്ങളെ അവിടെന്ന് ചലിയ ശരി കേട്ടോ വിളി
ആഹ് ശരിയ എന്നാ ആയിക്കോട്ടെ വിളിക്ക കേട്ടോ